അഹ്
ഹലോ
ആഹ് അലോ ബ്രോ
എന്താ സുഖന്നല്ലേ
ആഹ് സുഖം തന്നെ സുഖം തന്നെ സുഖം എന്താ ബ്രോന്റെ വിശേഷങ്ങളെന്തൊക്കെ
എന്താ ഇങ്ങനെ ഇരിക്ക അപ്പഞാനിങ്ങനെ വാർത്താ മാധ്യമങ്ങളിങ്ങനെ നോക്കികൊണ്ടി ക്കെനു വാർത്തകള് ഞാന് ഡൈ എല്ല ദിവസുങ്ങനെ നോക്കല്ണ്ട്. അപ്പോ അത്ങ്ങനെ നോക്കിങ്ങനെക്കെയ്ര്ന്നു
ആഹ് ആഹ് അല്ല പ്രധാനായിട്ട് ഏതെക്കെ ഉപയൊഗിക്ക്ണ്ട്
ഞാന് വാർത്താ മാധ്യങ്ങള്പ്പോ നമ്മള മലയാളത്തില് പ്പൊരുപാട് ചാനലുകൾ ണ്ടല്ലോ ഒരുപാട് വാർത്ത മാധ്യമങ്ങള്, പ്പോ പ്രധാനപ്പെട്ടായൊണ്ട് എന്നും നോക്ക്ണതാണ് മീഡിയ വണ്ണ് അതുപോലെ തന്നെ റിപ്പോ പ്പോട്ടർ ചാനല് അതെ അതെ
ആഹ്
പിന്നെ ഒരു വേറിം കൊടേണ്ട് ട്വന്റി ഫോറ് അങ്ങനെ പിന്നെ ഏഷ്യനെറ്റ് മാതൃഭൂമി അങ്ങനൊരുപാട് ന്യൂസ് ചാനല്കള്ണ്ട്
ആഹ് ആഹ് എങ്ങനെ മ ലെ മലയാളത്തില്ള്ളത് മാത്രാണോ അതോ ഇംഗ്ലീഷിലിള്ളതും വര്ന്നിണ്ടോ കേക്കല്ണ്ടോ
മലയാളത്തില്ള്ളതാണ് പൊതുവേ ഞാൻ നോക്കല്, ന്നാ പല സമയത്തായിട്ട് ഞാന് എന്തെലൊക്കെ ഒയിവ് കിട്ടുമ്പോ ചെലേപ്പൊ ഞാൻന്താവും ഇംഗ്ലീഷും നോക്കും കാരണം ഇംഗ്ലീഷ് ന്ന് വെച്ചാല് അ ഞമ്മക്ക് ചെലേപ്പം കേരളത്തില് നടക്ക്ണ കാര്യങ്ങള് അധികം മലയാളത്തില് അധികം വര കൊറച്ചും പൊറത്ത്‌ കാര്യങ്ങളൊക്കെ ഇതില് വരുംനിള്ളതാ പക്ഷെ ഇംഗ്ലീഷ് ആകു മ്പ ഞമ്മളെ മറ്റുള്ള അന്താരാഷ്ട്രപരമായിട്ടിള്ള ദേശീയ കാര്യങ്ങള് നടക്കിന്ന ഒരുപാട്
ആഹ് ദേശീയ കാര്യങ്ങളൊക്കെ ആഹ് അതെ അതെ
ഇംഗ്ലീഷ് പത്രങ്ങളാണ് പൊതുവേ വരുന്ന ഇംഗ്ലീഷ് പത്രും
ഇപ്പ എന്തക്കെ കാര്യയിട്ട്പ്പ അതിൽ വാർത്തായിട്ട് കേട്ടത്പ്പൊ
ഈപ് ഇപ്പോ നിലവിൽ പ്പ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഇ അന്താരാഷ്ട്ര പരമായി നോക്കാണെങ്കിൽ ഇപ്പ ഇറാന് ഇത് വരെ അമേരിക്കാന്ള്ള ആ വല്ല്യേ ഒരു ഇഷു ഒരു പ്രശ്നണ്ടായല്ലോ അപ്പ അതിന്റെ ഒരു കരാറിൽ അന്തിമ കരാറിൽ എത്തിന്ന്ള്ളതാണ് ഇപ്പോ ഈ അന്താരാഷ്ട്ര ഇപ്പോ നിലവിൽ ഇപ്പള്ളത് പിന്നെ കേരളത്തിൽ ഇപ്പോ ഇപ്പോ നോക്കാണെങ്കിൽ ഇപ്പ ഭയങ്കര ബുദ്ധിമുട്ടായിന്ക്ക്ണ കോഴിക്കോട് അത്പോലെ കേരളത്തില് മൊത്തം ഷിഗെല്ല ന്ന്ള്ള രോഗം ബാധിത
ആഹ് ഷിഗെല്ല ആഹ് ഭയങ്കരത്തെ പടർന്ന് പിട്ച്ച് കൊണ്ട് ക്ക്ണ്ട് കോ ഏഹ് കോഴിക്കോട് അങ്ങനെ കൊറേ ജല്ലകളിലൊക്കെ ആൾക്കാർ മരിക്ക്ണ്ട് ലേ
അതെ അത്പ്പോ അതന്നപ്പോ ആ അതാണ്പ്പോ നിലവിൽ നടന്ന്കൊണ്ടിരിക്കുന്ന വല്ലേ ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ ഇപ്പോ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ പിന്നെ ഇപ്പോ മറ്റൊന്നാണ് ഇപ്പോ പുതിയ നമ്മടെ കേരള സർക്കാർ കൊണ്ട് വന്ന പദ്ധതിണ്ട് നമ്മളെ പ്രിയദർശിനി ന്ന്ള്ള
ആഹ് പ്രിയാ ആഹ് അതെ അതെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട്ള്ളേ
അതെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ച്ചിയ്യാന്ന്ള്ളതാ അപ്പൊ അതിനെ പറ്റി ഒരുപാട് യാ എന്താ ഒരുപാട് ആകുലതകളും ഒരുപാട് പ്രയാസങ്ങൾ മറ്റുള്ള ആൾക്കാര്ക്ക് അനുഭവിക്ക്ണ്ട് ഇപ്പോ പ്രൈവറ്റ് ബസ്സ് ഉടമകൾക്കൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ട്ണ്ട് അപ്പൊ അതും ആ കാര്യങ്ങളെക്ക ഇപ്പ നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു തന്നെ
ആഹ് ഈ ഒര് ആഹ് ഇത് ഇത്തരം വാർത്താമാധ്യമങ്ങളൂടെ ഇതിന്റെ ഒരു കൊറേ അവലോകനങ്ങളും ഉണ്ട്ല്ലേ അതായത് ഇപ്പ ഇങ്ങനെ നമ്മള് സൗജന്യയിട്ട് കൊടുക്കുമ്പോ തന്നെ അതിനെതിരെ വിമർശനങ്ങളും വര്ന്ണ്ട് ല്ലേ
അതെ അത് രണ്ട് അപ്പൊ ഒരു സാ നാകുമ്പോൾ സ്വാഭാവികായ്ക്കും അതിന് നല്ലൊരു വശുണ്ടാവും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പാ ആ ബുദ്ധിമുട്ട്കളെ പഠിച്ചിട്ട് അത് എങ്ങനെ നമുക്ക് അത് നല്ല രീതി കൊണ്ടുവരാന്ന്ള്ളത് അങ്ങനെ ച്ചിയ്യണം ന്ന്ള്ളത് മനസ്സിലായോ ഇഞ്പ്പോ നമ്മള് ദേശീയ ദേശീയ സ്ഥലത്ത് നോക്കാണെങ്കി അപ്പൊ നിലവിൽ ഇപ്പോ നടക്കുന്ന പ്രശ്നാണ് നമ്മളെ നീറ്റ് പരീക്ഷ സംബന്ധി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അത് കാരണതാൽ നമ്മളെ ആഹ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം അങ്ങനെ പറഞ്ട്ട് ഒരുപാട് പ്രിയ ഒരുപാട് പുതിയ പാർട്ടി ഒക്കെ വന്നല്ലോ
ആഹ് അതെ കോക്കോ ഏഹ് കോക്രോച്ച് പാർട്ടേ റ്റെ ആഹ് അതെ മാധ്യമങ്ങളിൽ അത് ഭയങ്കര തരങ്കായി നി നിക്ക്ണ ടൈമും കൂടിയാണല്ലോ ഇപ്പൊ
അതെ അതാണ് ഇപ്പ ദേശീയ നിലയിൽ ഇപ്പ നടന്ന്കൊണ്ടിരിക്കുന്ന് അപ്പ മൊത്ത ത്തിൽ പറയാന്ന്ണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ അഥവാ ഈ വാർത്താ മാധ്യമങ്ങൾന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ സംബന്ധിച്ചട്ത്തോളം എന്താണ് പ്പ അവന്റെ ചുറ്റുപാട് സംഭവിക്കുന്നത് എന്തക്കെണ് ഇപ്പോ ഇപ്പ ജീവിക്ക എങ്ങനെക്കെ ജീവിക്ക എന്തക്കെ മാറ്റങ്ങൾ വന്നു അതൊക്കെ മനസ്സിലാകണങ്കിൽ ഒരാളെ സംബന്ധിച്ചട്ത്തോളം എന്നും വാർത്താ മാധ്യമങ്ങൾ തുടരെ ഇങ്ങനെ വ വായിക്കണില്ല ഇങ്ങൾപ്പ ഏതൊക്കെ ഞാ ഇപ്പ ഇങ്ങളോട് ചോയിക്കാണെങ്കി ഇങ്ങൾപ്പോ നിലവിൽ ഏതക്കെ വാർത്ത മാധ്യമങ്ങളാണ് എന്നും ഏഹ്
ഞാന് പൊതുവേ രാവിലെ ഏഹ് എണീറ്റ ഉടനെ ഞാൻ എന്തിയും ആദ്യം പത്രം വ പത്രാണ് ആദ്യം നോക്ക പത്രത്തിൽ പ്രധാനായിട്ട് രണ്ട് പത്രാണ് കാര്യയിട്ട് നോക്കല് അതായത് മനോരമ അത്പോല് തന്നെ സുപ്രഭാതും ആഹ് അതിലൂടെണ് ആദ്യ ട്ട് എന്തിയ വാർത്തകൾ അറിയാ ശ്രമിക്ക പിന്നെണ് നമ്മൾ ടിവി ഏഹ് ടെലിവിഷ ൻ അത്പോല് തന്നെ മൊബൈൽ ഫോൺ അടക്കള്ള വാർത്ത ഏഹ് വാർത്ത അതിൽ അതിലൂടെ എന്തിയ്യ വാർത്തകൾ മനസ്സിലാക്ക കേൾക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പോകണ്ട് ആദ്യായിട്ട് പത്രം പത്രമാണ് കാര്യയിട്ട് ആശ്രയിക്കണ്ട്
അതെ അത് നിങ്ങള് പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞത് നല്ലൊരു കാര്യമാണ് പൊതുവേ നമ്മൾ പൊതുവെ ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾന്ന് സാധനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കാണ് ന്താലും പത്രങ്ങൾ വായിക്കണം പ ത്രങ്ങൾ ഒരുപാട് ന്നു വായിക്കുമ്പ ഒരുപാട് കാര്യങ്ങൾ പുതിയ ചിന്തകൾ പുതിയ ആശയങ്ങൾ കിട്ടും. അത് ചിലപ്പോ മ്മക്ക് ഫോബൈലൂടെ കാണുമ്പക് ട്ടൂല അപ്പച്ചാൽ നമ്മൾ പത്രും ആഹ് പ ത്രും വായിക്കണം. അതിനോട് കൂടെ തന്നെ ഇത്തരം വാർത്താ മാധ്യമങ്ങൾ കാര്യങ്ങളൊക്കെ അതും നിരന്തരം അതും തുടർന്ന്ങ്ങ നോ
ആഹ് അതെ അതെ അത് അതുംകൂടി ആ ദ ഈ വായന ഒര് താക്കിട്ക്കാൻ കൂടിട്ടാണ് ഞാനന്തയ്യണ്ടെ ഈ പത്രൊക്കെ. അങ്ങനെ വായിച്ച് തൊടങ്ങ്ണ്ട് വായിച്ച് തൊടങ്ങി. ട്ട്ള്ളത് ഏ പത്രവുമ്പോന്നൂടി ഇനന്നൂ അട്രാക്ട് ചെയ്തിട്ടപത്രമാണ് ഈ മനോരമക്കെ കാരണം. തീമിലും അതൊൽതന്നെ നമക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോരോ ഡിസൈനില്. അത്പോല തന്നെ ഗ്രാഫികസ് ഒക്കെ ഉൾപ്പെടുത്യണ്ട്ള്ളെ നല്ലൊര്താണ്. ഹ് മനോരമ. താണ് മനോരമേ മനോരമേണ് കാര്യായിട്ട് വായിക്കൽ അത് ഏ വാർത്തകളൊക്കെ അറിയാനും അതിനൊക്കെ. അവലംബയിട്ട്ള്ളത് മനോരമനെണ്.
അതെ ഞാൻ പറയുമ്പോളന്ത്‌ച്ചാലേ. ഈ പത്രമാധ്യമങ്ങൾന്ന്ള്ളത് ഭയങ്കര ഇന്നത്തെ കാലത്ത് ഭയങ്കര രീതിൽ പ്രാധാന്യത്ത്ല്ള്ള സാനാണ്. കാരണം ഇപ്പോ മ്മക്കറിയ ഒരു. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഞമ്മളെ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നികുതിയുടെ വിഷയങ്ങളിലാണെങ്കിൽ ഗ്യാസ് വാങ്ങുന്ന ആളുകൾസ് ഗ്യാസിന്റെ വേല കൂടും പെ ട്രോൾന്റെ വെലകൂടും അപ്പോ ആ ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിക്ക്ന്നെ അറിയണന്ന്ണ്ടങ്കിൽ. നിരന്തരം ഈ ഒരു കാര്യങ്ങൾ നിരന്തരം ഓരങ്ങചുറ്റുംഅയിനെപ്പറ്റി മനസ്സിലാക്കണം എ. അയിന് പത്രങ്ങൾ വായിക്കണം ഈ മാധ്യം വാർത്താ മാധ്യമങ്ങ നിരന്തരം വീക്ഷിക്കണം. ക്കണം അതിലൂടക്കമ്മക്ക്‌ മനസ്സിലാവള്ളൂ കാരണം ചെലപ്പോ ഇത് ചിലപ്പോ ഒരു മാറ്റം വന്ന്ണ്ടാവും. ഷ മ്മറഞ്ഞിട്ട് ണ്ടവുല അപ്പൊ മ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പളെക്കാരം മ്മള് പ്രയാസപ്പെട.
ആഹ് അതെ അതെ പെട്ടെന്ന് ഞമ്മള് ച് ആ പുതിയ മ്മള് പ്രതീക്ഷിക്കാതെ. ക്കുമ്പളെക്കാലം ഓരോ സമയം മാറ്റങ്ങള് വന്നത് മ്മൾ അറിയ.
അതെ അതെ അത് അതൊരു. പ്പ തൊരു കാര്യ അപ്പന്നച ന്നമ്മള് എന്നു ഈ വിശയുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഒരിക്കലും പൊ പോച്ചാൽ രണ്ടും ഞാൻ പറഞ്ഞ രണ്ടും വേണം അതിപ്പോ മാധ്യമം ഞാൻ പ്പോ. എന്നും രാവിലെ വെ എ ഒരു നാലഞ്ച് പത്രം വായിക്കൽ അഥവാ സുപ്രഭതം വായിക്കൽണ്ട് അതുപോലെ. ചന്ദ്രിക വായിക്കൽണ്ട് മനോരമ വായിക്കൽണ്ട് മാധ്യമയിക്കല്ണ്ട് ഈ പത്രങ്ങൾ ഞാൻ ഏകദേശം അത് അത് വായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം ഏകദേശം. ന്ന് വായിക്കുമ്പോ മ്മക്ക് എന്താണ് വരാന്നറിയ ജസ്റ്റ് ന്നരു. ചെറിയ രീതിൽചെറിയ മ ചെറിയ രീതിയിൽ എന്തൊക്യോ പുതിയ ചി പുതിയ പുതിയ മാറ്റങ്ങൾവന്ന് മനസ്സി ലാക്കൻ എന്നാ ചെലതി പുതിയ പുതിയ ലേഖനങ്ങളും പുതിയ പുതിയ കുറിപ്പുകളൊക്കണ്ടാവും യാത്രാനുഭവങ്ങൾ. അത്ക്.
ആഹ് അതെ പ്രത്യേച്ച് ഈ ഞായർ. പ്പോ ചേലെ ദിവസങ്ങൾലൊക്ക മ്മക്ക് കാണാൻ പറ്റും എല്ലാ പത്രത്തിന്റെ പ്പം. അങ്ങനെയുള്ളതൊക്ക അല്ലെ പുതിയ കഥകൾ അതുപോലെ തന്നെ വായനയെ ഒന്ന്. താ ക്കാള്ളരീതിലെ.
അതെ അതെഈ ഞായർ പ്രഭാതങ്ങൾലൊക്കെ ഞമ്മക്ക് എല്ലാ പത്ര ഞായർ ഞായർ. ച്ചകൾല് ഇങ്ങനെ ഇത്തരം പുതിയ പുതിയ നയം ഒരു വേറെ എഡിഷൻ വര്ണ്ട് പിന്നെച്ചാല് വാർത്ത മാ ധ്യമങ്ങള് പക്ഷേ വേറെ പ്രശ്നണ്ട് ഇതില് വാർത്താ മാധ്യമങ്ങള് ഒരുപാട് തരത്തില്. അവർക്കെതിരെ ഒരുപാട് തരത്തിൽ എതിർപ്പ്കള് വര്ണ്ട് ഇപ്പൊ ഈ അട്ത്ത്. അന്ന് മരണപ്പെട്ട നമ്മളെ ഏഹ് ഒരു നടന് സലിം കുമാർ ആ ഒരു
ആ സലീം കുമാർ ആ അതെ അതെ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യയി പോയത്. കാരണം അത്രത്തോളം വാർത്താ മാധ്യമങ്ങൾക്കെതിരെ പറയുന്നൊര് അവസ്ഥ കൂടി ആ സമയത്ത് ഇണ്ടായിലെ.
അതെ പലപ്പോയും മാധ്യമങ്ങളെ ഭാഗത്ത്ന്ന് സംഭവിക്കുന്ന രു വീച്ചർഞ്ഞാല് അവര് അമ്മള ഈ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന വിഷയണ്ടയിനി. അതിനോട് ചോയ്ക്കുമ്പോ എ ഇപ്പൊ ഞമ്മക്കറിയ ഒരുപാട് കാര്യങ്ങള് നമ്മുടെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന പല മാധ്യമങ്ങളുണ്ട് ഒരു നിലക്ക് ചില കാ ര്യങ്ങള് നല്ലതാണ് ഇപ്പൊ ലഹരിയിലൊക്കെ ഇത്തരം ഈ സ്വകാര്യതയിൽ ഒളിഞ്ഞോക്കുക നല്ലതാണ് കാരണം അതുകൊണ്ട് മാറ്റം സംഭവിക്കാണ്. പക്ഷെ ചില ആളുകളുണ്ട് ചിലപ്പോ ഇപ്പ അടുത്ത വന്ന് നമ്മുടെ റ റഹീം നമ്മള ജയിൽ മോചിതനായി വന്ന നമ്മളുടെ റഹീം അദ്ദേഹത്തെ ഈ അദ്ദേഹം നാട്ടിൽ ത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു മാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ല.
ആ അതെ അത് വളരെയധികം ഒരു ഒരു പക്ഷെ വിമർശനങ്ങൾ കൂടി കാരണായിട്ടുണ്ട് കാരണം അത്രത്തോളം അവര് പിന്തുടർന്നാണ്ട് അതുപോലെ ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരു നാട്ടിലെത്തി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇപ്പോ പുറത്ത് പറയാൻ പറ്റൂല്ലല്ലോ. ആ രീതിക്ക് വരെ ആ ഒരു ഓലത് പ്രവർത്തനങ്ങൾ എത്തി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്.
അതെ അതാണ് ഇപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയം ഈ മാധ്യമങ്ങള് വെറുതെ ബുദ്ധിമുട്ട് ഇതാണ് അവര് പലപ്പോഴും ചില ഇപ്പോം അതിക്രമിച്ചു പിന്നെ ചില ചോദ്യങ്ങൾ അപ്പ നമ്മളെ മാധ്യമം നല്ലതാണ് ഇപ്പൊ ചിലപ്പോം ഒരു വീടില്ലാത്ത ഒരാളൊക്കെ അങ്ങനത്തൊരു മാധ്യമങ്ങള് പോയിട്ട് വീട് ഇല്ലാത്തവരെ പറ്റി ഒരു വാർത്ത കൊടുക്കുന്നു. അത് കണ്ടിട്ട് വലിയ വലിയ പണക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ ഇടപെട്ടിട്ട് അവർക്ക് വീട് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരങ്ങള് മാർധ്യമ
ആ അതെ അതെ ആ കാര്യ അത് പറയ്മ്പഴാണ് നമുക്ക് ഈ പ്ലസ് വൺ ഇപ്പൊ പ്പൊ നിലവിൽ പ്ലസ് വൺ ഹയർ സെക്കൻഡറിയിലേക്ക് ആ അതില് ക്കെ ഏഹ് സീറ്റ് ഇല്ലാന്ന് ഓരോ ജില്ല ഒരു പൊർത്ത് വിട്ടുകാണ്ട് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മൂലം അവിടെ ഏഹ് സീറ്റിന്റെ ക്ഷാമൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഏഹ് സംഭവങ്ങളൊക്ക ഓല്ണ്ട ഓല്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും അത് അതിന്റെ ഒരു നേട്ടത്തില് നമുക്ക് പെടുത്താൻ പറ്റണ്ടാണല്ലേ.
അതെ അത് പറഞ്ഞ അതിനെപറ്റി പറയുമ്പോളാണ് ഒരു സർക്കാര് അല്ലെങ്കിൽ ജനങ്ങളെ എപ്പോഴും ഉണർന്ന് നിക്കാൻ വേണ്ടി ഇത്തരം മാധ്യമം മത വാർത്താ മാധ്യമങ്ങള് നിരന്തരം പ്രവർത്തിക്കണം ന്ന്ള്ള എന്തെങ്കിലും തെറ്റ് കണ്ട് ചൂണ്ടിക്കാണിക്കണം, അപ്പൊ ആ തെറ്റ് തിരുത്തപ്പെടണം അത് നമ്മളെ പൊളി നമ്മള ഈ രാഷ്ട്രീയത്തിലൊക്കെ പലപ്പോഴും സംഭവിക്ക്ന്നത് എന്തേലൊക്കെ രീതിയില് വിവാദങ്ങൾ വരും അതൊക്കെ സംഭവം വിവാദങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കിയിട്ട് തെറ്റ് തിരുത്തീട്ട് പുതിയ രീതിയില് നിയമനം കൊണ്ടുവരും എന്നുള്ളതാണ് അയിന്റത് അപ്പോ മാധ്യമങ്ങൾന്ന് പറഞ്ഞാല് വാർത്താ മാധ്യമങ്ങള് ഒരു നിലക്ക് നല്ലതാണ് പക്ഷെ അവര് അവർക്കടേതായിട്ട് ചട്ടക്കൂടുണ്ട് അവർക്ക് ഒരു നിയമംണ്ട്. അതിന്റെ നിയമം ലംഘിച്ചൊണ്ടൊരിക്കലും വാർത്തറി ചെയ്യരുത് എന്ന്ള്ളതാണ്. അതിനുള്ളിൽ വെച്ചിട്ട് എന്തും ചെയ്തോട്ടെ അത് നല്ലതാണ്. നമ്മളെല്ലാവരും അതിനെ പൂർണ്ണമായി പിന്തുണക്കുന്നുണ്ട് അപ്പോ വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയ്മ്പോ ഒരുപാട് കാര്യം നമുക്ക് പറയാനണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് ഒരുപാട് അനുകൂലമായട്ട് ഒരുപാട് ഭാഗങ്ങളുണ്ട്
ആഹ് പ്രതികൂല ആയ തും ഒക്കെ ഉണ്ട് എന്നാലും സമൂഹത്തിന് ഭയങ്കര സ്വാധീനം ചെലുത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് നമ്മള ഈ വാർ ത്ത മാധ്യമ വിഭാഗം എന്നുള്ളത് അല്ലേ.
അതെ അതൊരുപാട് ഉപകാരമാണ് മ്മളെ ജീവിതത്തിന് നമുക്ക് ഒരുപാട് അറിവ് കിട്ടാനും ഇപ്പൊ ഒരു ചിലപ്പോം ഒരു വലിയ ബിസിനസ്മാൻ, ഒരു വലിയ സമ്പന്നർക്ക് അവർക്ക് ഈ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സ്വർണത്തിന്റെ ഫലം എന്തൊക്കെയാണ് അതുപോ ലോക
ആഹ് അതെ അങ്ങനെയ അല്ല കറൻസികളുടെ ഹ് മൂല്യോ അതൊക്കെ എല്ലാ എല്ലാത്തിനെ കുറിച്ചൊരു എല്ലാ ഡെയ്ലി ഓല് എന്ത യിണ്ടാലോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്ക്ക്ണ്ട് എന്നുള്ളതാണ്.
അതെ അതാണ് ഇപ്പ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോ ഇതിനെ പറ്റി സംസാരി ഒരുപാട് സംസാരിക്കാണ്ട് ഈ ഒരു വാർത്താ മാധ്യമംങ്ങളെ പറ്റി നമുക്കെന്താലും ഒയിഞ്ഞൊരി ക്കുമ്പോ വിശദായ് സംസാരിക്ക കാരണം ഒരുപാട് ചർച്ച ചെയ്യണ്ടിയെ ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് വാർത്താമാധ്യമങ്ങൾ അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അയ്ന്റെ ഒരുപാട് ന്നല്ലെ വശങ്ങൾണ്ട് ഒരുപാട് ചീത്ത വശങ്ങള്ണ്ട് അപ്പോ ഈ കാര്യങ്ങളൊക്കെ ന്നമുക്ക് എന്താവാ കുഞ്ഞ് ഫ്രീ ആയി കിട്ട് ട്ടും ഒര്ഒഴിഞ്ഞ സമയം കിട്ടുമ്പോ അമ്മക്ക് എന്താവ സംസാരിക്കാം.
ഓക്കെ ബ്രോ ഇന്നാ ശെരി ഓക്കെ ശെരി.